എന്നണ്ടാ
ആ കേൾക്കുന്നുണ്ട്
ഓ എന്തല്ലാ വിശേഷം നല്ല വിശേഷം തന്നെ നിങ്ങളെ വിശേഷം എന്തല്ലാ
സുഖണ കുഴപ്പൊന്നില്ല
ആ നിടെ മ കല്യാണം കഴഞ്ഞതാണോ
ആ അതെ അതെ
ആ കുട്ടികള്
രണ്ടാളുണ്ട്
ആ ആ എൻറെത് ഞാൻ ആശ്വാസാണ് എനിക്ക് മൂന്നാൾ ഉണ്ട് പിന്നെ എന്തിനാ പഠിക്കുന്ന ചെറിയ മക്കളാ
ഒരാള് പ്ലസ് വണ് ആണ് ഇനി ഉം ചേർന്നിട്ടില്ല ചേരാ നിക്കാണ് അലോട്ട്മെന്റിന്റെ ഒക്കെ ടൈം അല്ലേ അല്ലത അത അഞ്ചാംതി
അത് ശരി അലോട്ട്മെന്റ് വന്നില്ലേ
ആ വന്ന് വന്ന് ആ ജസ്റ്റ് പോയിട്ട് ഇട്ടിട്ടുണ്ട് ഓന് വേറെ അടുത്ത സ്കൂൾ കിട്ടുമോന്ന് അറിയാൻ വേണ്ടിട്ട് അവിടെ ജസ്റ്റ് ചേർത്തിട്ടതായിരുന്നു അപ്പൊ വേറെ സ്കൂൾ കിട്ടി ഇനിയിപ്പോ അവിടേക്ക് മാറ്റി ചേർക്കണം
അത് ശരി അലോൻമെന്റ് കഴിഞ്ഞിട്ടില്ല വന്നത് ഇനിയും കഴിഞ്ഞിട്ടില്ല
വന്നത് ഇപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നല്ലോ മൂന്ന് അലോട്ട്മെന്റ് ഇനി സപ്ലിണ്ട് തീരെ കിട്ടാതോൽക്ക് ഒന്നും കൂടി കൊടുത്തിട്ട് അതില് കേറ അതില കിട്ടാത്തവർക്ക്‌ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം കിട്ടാത്തവര് പിന്നെ പ്രൈവറ്റ് ആയിട്ട് തന്നെ പോവേണ്ടി വരും
ആ അത് ശരി പ്ലസ് വണ്ണ് കാർക്ക് തുറന്നീല്ലല്ലേ ഞാൻ എന്നാ വിചാരിച്ചെ പ്ലസ് വണ്ണിന് ക്ലാസൊക്കെ
ഇല്ല ഇല്ല പ്ലസ് ടു തുടങ്ങി പ്ലസ് വൺ തുടങ്ങീട്ടില്ല
ആ പ്ലസ് ടു പിന്നെ വേഗം തൊടങ്ങുവല്ലോ ആ
എത്ര ക്ലാസിലാ പഠിക്കുന്നേ
എന്റേത് മൂത്തത് എട്ടാം ക്ലാസ് പഠിക്കുന്ന് പിന്നെ ചെറുത് പിന്നെ മൂത്തത് മോളാ ചെറുത് രണ്ട് ആൺ കുട്ടികളാ ഒരാള് ആറില് പഠിക്കുന്നു പിന്നെ ചെറിയ മോന് എൽ കെ ജിയിൽ പഠിക്കുന്നു
ആ ശരി
ആറില് അയിന് ഹാഫിള് ആവാൻ വേണ്ടിട്ട്
ആ മാഷാഅല്ലാഹ്‌
ദർസില് ഹാഫിളാവാൻ വേണ്ടിയിണ്ട് ആക്കിയതാ അപ്പം ഒരു മാസം അയിട്ടേയുള്ളു ഇപ്പൊ ഒരു മാസത്തെ അ മിനിയാ ഇന്നലെ രാവിലെ അപ്പോ ഏ
ഈ വർഷത്തില് ആയിരിക്കും പോവാൻ തുടങ്ങിയത് അല്ലേ
അതെ ഇപ്പൊ ഒരു മാസം ആയിട്ടേള്ളൂ ഇപ്പം ഇന്നലെ രണ്ട് ദിവസത്തെ ലീ വിന് വേണ്ടീട്ട് വന്നതായിരുന്നു മുഹറത്തിന്റെ ലീവിന്
ആ
ആ അപ്പൊ ഇപ്പം ഇന്നലെ രാവിലെയാണ് ഇപ്പം മോന അവിടാക്കി കൊടുത്തെ ഉം ഫസ്റ്റ് പോകുന്ന സമയത്ത് വല്ല്യ കുഴപ്പൊന്നുവില്ല അവര് അറിയുന്നില്ലല്ലോ പിന്നെ എന്നാ ഇപ്പം വന്ന് നോ ക്കിയപ്പോ ഇന്നലെ പോവുമ്പോ ഒരു ഇച്ചിരി മടിയുണ്ടായിരുന്നു പക്ഷെ ഡ്ര കുളിച്ച ഡ്രസൊക്കെ മാറി പിന്നെ മൂപ്പർക്ക് കുഴപ്പല്ല പിന്നെ അവർക്ക് കുഴപ്പമില്ലാരുന്നു അങ്ങനെ പോയി
അതേ അല്ലേ അഭിനയം ശീല മായി കഴിയുമ്പോ റെഡി ആവും കുറച്ചൊന്ന് പിടിച്ച് കിട്ടാണ്ടാവും
അത് തന്നെ മക്കൾ അങ്ങന തന്നെയായിരിക്കും അവർക്ക് ഇവിടെ നിക്കണം എന്നുള്ളത് തന്നെയല്ലേ പിന്നെ ഞങ്ങളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇങ്ങനെ പിന്നെ ഉം മോളെ അവിടെ അതെന്നെ നിന്നിട്ട് പഠിച്ചിട്ട് നല്ല ആളാവണം വല്യ ആളാ വണം പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും അപ്പൊ ഇതേ മന ആയിക്കോട്ടെ എന്നൊക്കെ പറയും
ആ ശരി
ആ അത് കൊണ്ട് പിന്നെ വല്യ കൊഴപ്പില്ല ഓല് ഇങ്ങനെ ഇങ്ങനെ പറയും എനിക്ക് പിന്നെ നാളെ പോവാം എനിക്കിനി പോവണ്ടാ നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താല് പോയി പിന്നെ പറയാം ആയ്ക്കോട്ടെ ഞാൻ പൊയ്ക്കോളാന്ന് പറയും മക്കള് അങ്ങനെ ആണല്ലോ ഓരിക്ക് ഇവിടെ തന്നെ നിക്കണം പറഞ്ഞ് അങ്ങനെ കളിക്കാൻ പോവാം അതാ അല്ലേ ഇപ്പോ ഓരുടെ ചിന്ത
അതെ അതെ അവർക്ക് ഇവിടെങ്ങനെ കളിച്ചിട്ട് വലുതായിട്ട് പോയ അതല്ലേ പിന്നെ പെട്ടന്ന് വെക്കാണ്ട് റെഡിയായി കിട്ടും കിട്ടാൻ ഒരു സമയം എടുക്കും
അല്ല ഓന്റെ ഇഷ്ടത്തിന് തന്നെയാ പോയത് ഇവിടു ഇവിടുന്ന് ഓന് പോകുന്നാന്ന് പറഞ്ഞ് ഇഷ്ടത്തി ആ
ആ എന്നാലും ഈ കളിയുടെ ഇടയിന്നൊക്കെ പോയന്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാവും ചെ ശരി ആയികോളും
അ ശരി പിന്നെ വല്ല്യ കുഴപ്പൊന്നുമല്ല ങ്ങരു പറ എന്ത്
അവനിപ്പോ എത്ര വയസായിന്നറിഞ്ഞ പതിനൊന്ന് അല്ലേ ആ
പതിനൊന്ന് വയസ്സ് മോന് ചെറിയ മോന് നാലര വയസ്സ്
ആ
മൂത്ത മോൻ എട്ടാം ക്ലാസിൽ പഠിക്കുന്ന മോക്ക് പതിമൂന്നാ
പതിനൊന്ന് ആ ഓക്കെ ഓക്കെ
അങ്ങനെ
പിന്നെ എന്താ ഫുഡൊക്കെ ആയോ
ആ അത് പിന്നെ ഞാന് കുട്ടികള് രാവിലെ സ്കൂളിൽ പോകുമ്പോ
അത് മാ ആ സമയത്ത്
ആഹ് പിന്നെ മക്ക മക്കള് പോയാ പിന്നെ ഒരു അപ്പ ആ സമയത്ത്ന്നെ ഒരു ഓട്ട പിന്നെ മക്കൾ പോയി കഴിഞ്ഞാ പിന്നെ നമ്മളൊ ഒരു കൊറച്ചെരോന്ന് ഇരിക്കുവല്ലോ പി മടി പിടിക്കും പിന്നെ കുട്ടികള് പോകുന്ന പിന്നെ തന്നെ ചോറും, കറിയും, പിന്നെ കുട്ട്യാക് കൊണ്ടുപോകാനുള്ളതും രാവിലത്തതും മല്ല അന്നേരം നോക്കും
ഇന്നെന്താ കറി
ഇന്നപ്പോ ഞൻ ചിക്കൻ കറിയു പിന്നെ ചോറു ആക്കി പിന്നെ രാവിലെ പത്തിക്ക് സോയാബീന്റെ കറി ആക്കി
ആ ആ
ആ അങ്ങനെ നിങ്ങെന്തേന പണിയെല്ലാം കഴിഞ്ഞു
ആ പണിയെല്ലാം കഴിഞ്ഞു കൊറച്ച് വാഷ് ചെയ്യാനുണ്ട് അതില്ല ഇങ്ങനെല്ല അപ്പൊ കൊറച്ച റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാ വിചാരിച്ചു
ആ മെഷീൻ ലടല്ല
ആ മിഷി ഇുന്ന മിഷീൽ പുറത്ത് തിരുമ്പൻ ണ്ടാവും മഷീന ഇട്ടാലും
അത് യൂണിഫോമ ഒക്കെ പുറത്തുനിന്ന തന്നെ തരുമ്മ ഞാ ഇപ്പൊ മെഷീനിൽ ഇടലുണ്ട് പക്ഷെ കുട്ടികളെ യൂണിഫോമ ഒക്കെ പിന്നെ മോളെ യൂണഫോം ുമ മോള് തന്നെ തിരുമ്പോ സ്ക്കളി വിട്ട് വന്നിട്ട് ഉം മോളെ തന്നെ തിരുമ്പ
ഉം ഇനിയിപ്പൊ മോ നിങ്ങൾക്ക് മോന്റെ ഡ്രസ്സ ഒക്കെ പുറത്തു തന്നെ തിരുമ്പേണ്ടിയിരു ന്നലല്ലേ വെള്ള ആകുമ്പോ ക്ലിയർ ആവണെങ്കിൽ
ഒത്തിരി ഇങ്ങനെ സോപ്പിട്ട് ഒരുത്തീറ്റട വെക്കൂ നമ്മള് കുളിക്കുന്ന സോപ്പില്ല അതിട്ട് ഒരു തീറ്റടെ എടുത്ത് വെക്കും എന്നിട്ട് പിന്നെ രാവിലെ ആ ഓ വന്നാല് നല്ല ചെളിയ
ഉം അപ്പൊ ഇത്രയും ദിവസത്തൊക്കെ ഒരുമിച്ച് കഴുകാൻ കൊണ്ടപയിരിക്കൂല്ലേ
എങ്ങനെ
അന്ന് കഴുകിടൂലേ
ആ അവിടെന്ന് മെഷീന ഇടാ ഇടാറാന്നാ പറഞ്ഞോര്
എവിടന്ന്
വാഷിംഗ് മെഷീൻ ഇടൂ
ആഹ് ആഹ് ആ
ആ ഭാഷണശീലദാറാണെന്നാ പറഞ്ഞത്
അത് ശെരി ആ
ന്നാലും മക്കള് ചെറിയ മക്കളല്ലേ അത്ട്ടിച്ചാണലോ ഇതിര് കളിക്കുന്നത് ഞാൻ പറയൂ അത് ഇട്ടീട്ട് കളിക്കണ്ടാ പിന്നെ പാന്റും കു അ വ്രതം കൊണ്ടോവ്ന്നെ കണ്ട് അപ്പൊ അതിട്ട അത് പിന്നെ പോയി അതിനുള്ള പോയി മാറ്റിയിട്ട് അത്ര പണിയുണ്ട് ഇട്ട്പോ അങ്ങന കള ഇത് ഇപ്പൊ ഇന്കി തയങ്ങി പോയി
ആ അത് ശരി അത്ര സമയം കൂടി ഒരു കളിക്കാൻ കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും
ആ പിന്നെ ഞാന് നല്ല ചളി പിന്നെ രാത്രി സോപ്പിട്ടാട പുതിർത്തി വെച്ചാ രാവിലെ ത്തേക്ക് പിന്നെ കുറച്ചന്ന ഇതായി കിട്ടും
ഉം അതെ
നല്ല നെറം വെക്കും അങ്ങനെ ആക്കിയ നമ്മള് കുളിക്കുന്ന സോപ്പ് ഉണ്ട് അങ്ങനെ ഒരതി വെച്ചാല് നമ്മള് രാവിലെ തിരുമ്പുമ്പോ നല്ല നെറം വെക്കും
ആഹ ആഹ
ആ
കുളിക്കുമ്പോ സോപ്പ് ഇട്ടാൽ ചളി പോവുന്ന പറഞ്ഞ
എങ്ങനെ
കുളിക്കുന്ന സോപ്പ് ഒരതി
ആ കുളിക്കുന്ന സോപ്പ് നല്ലോണ്ണം ഉരതിയിട്ട് അട പുതിർത്തി വെക്കുക എന്നിട്ട് പിറ്റേന്ന് രാവിലെ തിരുമ്പിയാല് പിന്നെ നിറംമ്പക്കും നല്ലോണം ഉണ്ട് എങ്ങനെ പുതിർത്തി വെച്ചാലും ഞ മ്മള് കൊറച്ച് കഷ്ടപ്പെടണം ഒരത് നല്ല ഒരതി കുറച്ച വെറുതെ മടിച്ചു തിരുമ്പണ്ടി വരും
റെഡി ആക്കേണ്ടി വരും അത മക്കൾക്ക് ചോറ് കൊണ്ടോവൊ എട്ടാം ക്ലാസ്സിലുള്ള മോള്
ആഹ ആ് ചോറ് കൊണ്ടോവും എട്ടാം ക്ലാസ്സൽ ഉള്ള മോൾ കൊണ്ടോവും താഴെ എൽ കെ ജി പഠിക്കുന്ന മോനും കൊണ്ടോവും
ആ രണ്ടാക്കും ഫുഡ് കൊണ്ടോണംല്ലേ
ഓ
അങ്ങനെ പിന്നെ പച്ചക്കറിയൊന്നും അതെ തന്നെ രാവിലെ എല്ലാ ഫുഡ് കാും അുകടെ ശനി ഞായറും കുട്ടികൾ ഉണ്ടാവുമ്പോന്റെ പണി നേരം വെയ്കും സ്കൂളില്ലാത്ത സമയത്ത് പിന്നാ വേഗം മറ്റേത് പിന്നെ ചെറിയ മോനും കൂടിയകുമ്പോ നമ്മള ഒന്നടുക്കുമ്പോ ഒരുപ്പുത്തു നിന്ന് വേറെ പണി തരിയല്ലെ ചെയ്യാ
ആഹ
അപ്പൊ മഴ ആയത് കൊൊണ്ട് പൊറത്തും പോവൂല പുറത്തു പോവാന് ആവൂലാലോ അങ്ങനെ ആഹ് ഇപ്പഴത്തെ പണി എല്ലാം തീർന്നു പിന്നെ കുളിക്കാ കുളി കഴിഞ്ഞിട്ടില്ല അപ്പ തണുപ്പാ അതൊണ്ട് കുളിക്കാന് ഇങ്ങനെ മടിച്ച് ഇങ്ങനെ ഇരിക്ക്ന്ന
കുളിക്കാൻ അല്ലെങ്കിലും മടിയാണ് ഇപ്പ തണുപ്പ് ഇല്ലങ്കിലും ആ പണി കഴിഞ്ഞ ഫ്ലോല് അങ്ങനണ്ട് പോയി കുളിക്കാണെങ്കിൽ കുളി കഴിയും അല്ല നമ്മള ഒന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് കയ്യട്ടെ ഇതൊന്ന് ചെയ്യട്ടെ
അതെന്നെ ചെയ്തപാട് അങ്ങനെയ കേറുമ്പോ അങ്ങന അങ്ങനെ അങ്ങ് കഴിയും
അന്നത്തെ ദിവസം പോക്ക ഇര്ന്ന് കഴിഞ്ഞാല് പിന്നെ വൈകും എല്ലാർക്കും ഇണ്ടാ പ്രശ്നം
ആ പിന്ന വേറെ അതല്ല ഇപ്പൊ മഴ മഴയാണല്ലോ തണുപ്പാകുമ്പോ ഒന്നും കൂടെ നമ്മുക്കൊരു മടിയല്ലേ
ആഹ അത് പിന്നെ മഴണ്ടോ
ഏഹ്, ഇപ്പൊന്ന് ചോർത്തിട്ടെയൊള്ളു മഴ ഇതുവരെ നല്ല മഴയെനി
ഏഹ്, ഇവിടെന്ന് ചെറിയ ചെറുതായിട്ടൊന്നു പെയ്തു പിന്നങ്ങനെ മഴ ഇണ്ടായി ഇവിടെല്ല്യന്ന്, ഇന്നാ വെയിലു അല്ല അങ്ങൻത്തൊരിതിലിങ്ങന നിക്കാണ്.
അതെന്നെ, ഇപ്പളും മൂടികെട്ടിയോണ്ടാള്ളത്. നല്ല ഇന്ന് ഫുള്ള് മയന്നെയായിരുന്നു നല്ല നല്ല മഴ പെയ്യും കുറച്ചേരം ഒന്ന് ചോർന്ന് പോകും പിന്നെ പിന്നെയും നല്ല മഴ പെയ്യും ഇന്നിപ്പൊ ഫുളള് അങ്ങൻതന്നെ ഉം കുറച്ചിസായിട്ട് രാവിലെ നല്ല വെയിലും വൈകുന്നേരം നല്ല മഴയേര്ന്നെ ഇപ്പൊ കൊറ ഇപ്പൊ മൂന്നാലിസായിട്ട് ഇപ്പ പകലും നല്ല മഴയാ
ആഹ്, ഇവിടെ അതിന്റെടയിലൊരു നാലീസം നല്ലൊരു വെയിലിണ്ടായി, ഇപ്പൊ വീണ്ടും മഴയും മഴ ഇല്ലാതിം, മഴ ഇല്ലെങ്കില് വെയിലില്ല അങ്ങനെണ്. തുണികളൊന്നും ഒണങ്ങാം ഭയങ്കര ബുദ്ധിമുട്ടാ, ഹ്മ്മ് മിഷിനിലിട്ടാലും കാര്യല്ല, ഒണങ്ങി കിട്ടാനാണെങ്കിൽ ഭയങ്കര പാടാ
അതെയന്നെ, കുട്ടിയെളെ പിന്നെ യൂണിഫോമൊക്കെ പിന്നെ ഞാന് ഫാന്റെ ചോട്ടിലിടും മിഷിന്നൊണക്കീട്ട് ഏഹ് പിന്നെ ഫാൻന്റെ ചോട്ടിലിടയ്യാ രാത്രി മറ്റേത് ഒണങ്ങി കിട്ടൂലാ, അവര്ക്ക് ദ ദവസം യൂണിഫോമ് വാണല്ലോ ആഹ്. മോളതാണെങ്കില് മറ്റേ ആ സ്കേർ നല്ല കട്ടിയുള്ള സ്കേർ ട്ടും അതിന്റൊരു കോട്ടുണ്ട്, അതൊണങ്ങാൻ ഭയങ്കര പണിയാ
ആഹ്, സ്കേർട്ടാണല്ലേ യൂണിഫോമ്.
ആഹ് സ്കേർട്ട്. ഉള്ളിലൊരു പാന്റ്ണ്ട് മേലെ ഇങ്ങനെ ആഹ് മ് മുട്ടിന്ന് കൊർച്ച് താഴോട്ടായിറ്റുള്ളൊരു സ്കേർട്ടും, പിന്നെ ഒരു കോട്ടും അയിൻ്റെ ഉള്ളിലൊരു ഷർട്ടും.
ഷർട്ടോ ആഹ്, ആഹ്
ഇതിനെപറ്റിയൊരു ഷാളും, ഷാളിങ്ങനെ ചുറ്റീട്ട്
ചുറ്റിയിടുന്നത് ആഹ്, കോട്ടോ കോട്ടോണങ്ങാനായിരിക്കും പണി
ആഹ് കോട്ടും, കോട്ടും സ്കേർട്ടും ഒണങ്ങാൻ പണിയ പാവാടയും കോട്ടും രണ്ടും ആഹ്
രണ്ടും ഒണങ്ങാൻ പണിയാ, എന്നാ ശെരി
ആഹ്, ശെരി ശെരി.